ഹലോ
ആഹ് കേൾക്കണ്ട്
ആഹ്. ചോറൊക്കെ
എന്താ ഫുഡൊക്കെ കഴിച്ചിലെ? ഏഹ്.
ഞാൻ
ഫുഡ് കഴിച്ചിലേ
കഴിച്ചു കഴിച്ചു. ചോറും, മീൻകറിയും, മുട്ട വറുത്തത് ഉം
അത് ശരി. ഫുഡൊക്കെ ആരാ
ഉം പിന്നെ ആഹ് അമ്മ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇന്ന് എന്തോന്നറിയില്ല, രാവിലെ മുതലേ ഒരു തലവേദന
ആഹ് കിടക്കായിരുന്നു ഇത്ര നേരം
അപ്പേ പിന്നെ ആഹ് ഇത്രയും നേരം കടന്നത്തിന്നുള്ളത് അതൊക്കെ എടക്കി പറയുന്നോലെ മൈഗ്രൈന്റെ പ്രശ്നം ഉള്ളോണ്ട്.
ആമൈ മൈ മൈഗ്രൈയിന്റെപ്രശ്നംണ്ടോ?
ഇണ്ട്ണ്ട് കാര്യയ്റ്റന്നെണ്ട്
ഉംഹ് അഹ്
നന്നായിട്ട് വെയ്ല്കൊണ്ടാല് അതേപോലെ ടെൻഷനെന്തെങ്കിലും ഉണ്ടെങ്കില് അങ്ങനെയൊക്കെ
അയ്ശെരി
ഉം ഉം ഉം വന്നപിന്നെഎടങ്ങെറ് പിന്നെ മര്ന്നൊന്നും കഴിക്ക്‌ണില്ല. അതീപറയ്ന്നൊലെ എപ്പെഴെങ്കിലുംവരും വരുമ്പോ ഫുള്ള്സൈഡാവും കൊറെനേരംകടക്കും.
ആഹ് നല്ലവെള്ളം കു വെള്ളംകുടിയകൊറ വെള്ളേ കുടിച്ചകൊറെമാറുന്ന്റിയ
അയ്യോ ഇല്ലേച്ചി വള്ളംകുടിച്ചാലും ആ ടൈമില് നമുക്ക് ഭയങ്കര ഇറിറ്റേഷനായിരിക്കും ആഹ് എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാ വെളിച്ചംകാണുമ്പോ ദേഷ്യംവരും സൗണ്ട്കേക്ക്‌മ്പോ ദേഷ്യംവരും ഒന്നും തിന്നാനും കുടിക്കാനൊന്നും തോന്നൂല്ല
ആഹ് അയ്ശരി
അഹ് അടിച്ചിട്ടപോലെരു പഷെനിക്കിപ്പം മൈഗ്രൈയിന്റെ ഒന്നു അല്ല അഹ് നോർമലൊരു തലവേദനയാ മൈഗ്രൈയിന്റെതാണെങ്കിൽ ഒരു സൈഡന്നിങ്ങനെ തല പൊളിയുന്ന പോലെയ്ണ്ടാവും
അതലേ ആഹ്
ആഹ് മൈഗ്രൈയിന്റെ നമുക്ക് വേഗം മൻസ്സിലാവും മൈഗ്രൈയിന്റെതാണെങ്കില്
ആഹ് എനിക്ക് വെയില്കൊള്ളുമ്പത്പോലെ നല്ലതലവേദനാണ ചെൽപ്പോ
ആഹ് ഹാഹ്
അപ്പൊതാണോന്ന് ഇൻക്കറിയില്ലട്ടോ മൈഗ്രേന്റെണോ അറിയില
അത് മൈഗ്രൈയിന്റെതാണെങ്കില് എങ്ങനെയാവരാന്ന് വെച്ചഴിഞ്ഞാല് നമ്മ്ടെ നെറ്റീന്റെതും കണ്ണിന്റതുംആയിട്ടുള്ള ഒരുസൈഡ്ന്ന്ങ്ങനെ ഞരമ്പിന്റെട്ക്ക്ന്ന്ങ്ങനെ വേദന എടുക്ക ന്ന് പോലെ ഞരവ്പെടക്ക്ന്ന് പോലൊക്കെതോന്നും
ആഹ് അഹ്ശരി ഇനിവരുമ്പോനോക്കണം തലവേദന
ഓരോരുത്തർക്ക് ഓരോ സിംറ്റംസായിരിക്കും എനിക്ക് പൊതുവേ അങ്ങനെയാ ഒരുസൈഡിന്ന് അങ്ങനെ പൊ ട്ട്ന്ന പോലെ ഇണ്ടാവും ആഹ് അല്ലെങ്കിൽ ഈപറയുന്നപോലെ പു പുരികും കണ്ണൊക്കിങ്ങനെ ഒരു പെടക്ക്ന്ന പോലെവരും
ആഹ് ആഹ് അഹ്
അപ്പം ഭയങ്കര ഇറിറ്റെശനായിരിക്കും അത് നമ്മക്കത് എൻ എന്തോര് എടങ്ങേറാ
എന്ത് വേദനവരുമ്പഴും അങ്ങൻതന്നെല്ലേ
അതെ അതുംശെരിയാണ് പക്ഷേഇത് അയ്യോപല്ല് വേദനയൊന്നും പറയണ്ട
പിന്നെ പിരിയഡ്സൊക്കാവുമ്പോ ചെലർക്ക് വയറുവേദനവെന്ന അതയ്ലേറേ
ഉം അത്ശരിയാ പിരയഡ്സിന്റെടൈമിലും ഇപ്പറഞ്ഞപോലെ തന്നെ ആദ്യത്തെ രണ്ട്മൂന്ന് ദിവസം ഫുൾ സൈഡായിരിക്കും
ഉം അത് ലേ
ഉം എനിക്ക് നന്നായിട്ട് വയർ വേദന ഉണ്ടാവും
പിരീഡ്‌സ് ആവുമ്പോ ഇങ്ങനെ വേറെ ഇരിക്കൽ ഉണ്ടോ ഇങ്ങളെ അവിടെക്കെ
എങ്ങനെ ഇല്ല ഇല്ല അങ്ങനത്തെ പരിപാടിയൊന്നുല്ല
ഇല്ലലേ
അങ്ങോട്ടൊക്കെണ്ട്
ഇങ്ങോട്ട് എല്ലായിടത്തൊന്നും ഇല്ല ചെലേ സ്ഥലത്തൊക്കെ ചെലെ വീട്ടില്
ഓഹ് അങ്ങനെ പണ്ടിങ്ങനെ പറയുന്നക്കെ അമ്മയൊക്കെ ആ ബേറതന്നെ റൂമുണ്ടാവും ഉം കേട്ടിട്ടുണ്ട് അതൊക്ക ഒരുപാട് മുന്നേ ഇപ്പോഴൊന്നും അങ്ങന എവിടെ ഇല്ല ഇവടെ എവിടെയും അങ്ങനെയില്ല
ഉം
ഉം പണ്ട് അമ്മ പറയുന്നെക്കാ കെണറൊന്നും തോട
ആ വെള്ളം തൊടാം പ ഒറ്റക്കൊള്ളൂ അത് അങ്ങനെ
അയിന് ഇപ്പൊ ഒന്നും അങ്ങനെ ഉം ആകേ ഞങ് മൂന്നു പേരേ ഒള്ളു വീട്ട്ല്
ആ അമ്മെടെ ചെർപ്പത്തിലൊക്കെ ഇണ്ടാവും ചെൽപ്പോ അങ്ങനെ
ആ അമ്മേന്റെ ചെർപ്പത്തിലൊക്കെ ഇണ്ടായിരുന്നൂന്ന് പർഞ്
അമ്മെടെ വീട്ടിലൊക്
അപ്പയെ ആ ഞാനി ഇങ്ങനെ ചിന്തിക്കും അയ്യോ ചെറ്തല്ലേ എങ്ങനെ ഒറ്റക്കൊക്കെ എനിക്ക് ഇപ്പഴും എന്നാലും ഞാൻ എന്താ പറയാ തനിച്ചൊന്നും അങ്ങനെ കെടക്കൂല കെട-
അങ്ങനെ
പക്ഷെ എന്നാലും ചെല നേര്ത്തക്ക ഒർക്കത്ത്ന്ന് ഞെട്ടിക്കഴിഞ്ഞാ എനിക്കൊരു സൈഡ്ലൊക്ക നോക്കുമ്പോ ആരെങ്കിലും നിന്ന്ട്ട്ണ്ടോ ഒരു
ഉം ഉം ഉം പേടിലേ
ആ എനിക്ക് എന്തെങ്കിം സൗണ്ട് ഒക്ക ഇ പറയുന്ന പോലെ പൊർത്ത്ന്ന് നായക്ക ഓരിയിടുന്നക്കെ കേട്ട് കഴിഞ്ഞാ പിന്നെ ഞാൻ നി- ക്ക് ഒർക്ക് വരൂല പിന്നെ അമ്മ എന്ന അരിയത്ത് വേണം
ആ
ഉം അപ്പ ഞാനിങ്ങനെ വിയാരിക്കും ചെറിയ മക്കളൊക്കല്ലേ ആ ടൈമിലാണെങ്കിലും വല്ല്യ ഏയ്ജ് ഒന്നും ഉണ്ടാവില്ലല്ലോ
ആ അതെ സ്കൂള് പഠിക്ക്ണ ടൈമക്കെ ആവുമ്പഴേ
ആ അതാ പറയുന്നേ അപ്പ പെട്ടെന്നരു ദിവസം അത് തൊടര്ത് ഇത് തൊടര്ത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ന്നൊക്ക പറയും
ഉം
ഉം
വേറെ എന്തൊക്കെ ഇന്ന് നല്ല വെയില്ണ്ട് ലെ
നല്ല വെയിലൂണ്ട് ഇവടാണെങ്കി കരണ്ടു ഇല്ല ചൂട് എട്ത്ത് പണിയായി
ആ കര്ണ്ടില്ല്യ ലെ
ഇല്ല ഇപ്പൊ എന്താന്നർഞ്ഞൂട കൊർച്ച് മുന്നേ പോയതാ
ആ അയ്ശരി ഇവടെ മഴ ഇണ്ടാവുമ്പളാണ് കര്ന്റ് കട്ട് എപ്പഴും
ഇവടെ പിന്നെ അങ്ങനെയൊന്നുല്ല ഇവടെ നല്ല വെയിലാണെങ്കിലും ആ ചെൽപ്പോ രാവിലെ പോയി കഴിഞ്ഞാ വൈകുന്നരെക്കെ വര
ആ അത് ശരി കെ സി ബിക്ക് വിളിക്കാറില്ല അപ്പൊ
വിളിച്ചിട്ടൊന്നും കാര്യല്ല അവരെന്ത് ചെയ്യുന്ന് വെച്ച് കഴിഞ്ഞാ ഫോണ എടുത്ത് താഴത്ത് വെക്കും അപ്പൊ കോള് വിളിക്കുന്ന സമയത്ത് ബിസി ബിസി ഷി ഇവര് ഇങ്ങനെ എട്ത്ത് ഉം ചെല സമയങ്ങളിൽ ഇങ്ങനെ മെസ്സേജ് വരും ഇങ്ങനെ എന്തെങ്കിലും ജോലി ഇണ്ട് അതുകൊണ്ടാ ഇത്ര മണിക്ക് പോവും ഇത്ര മണിക്ക് വരും
ആ അങ്ങനെ കട്ടാണെങ്കി
ആ ചെലപ്പോ ഒരു മുന്നറിയിപ്പും ഉണ്ടാവൂല അതാ ഇങ്ങനെ രാവിലെയൊക്ക പോയാ
ഇവടെ നല്ല മഴയാവുമ്പഴാണ് പിന്നെ വല്ല മരത്ത്മ്മക്ക് പോസ്റ്റൊക്കെ കൊഴിഞ്ഞാട്യാ അല്ലെങ്കി മരം ലൈൻ കമ്പി കൂടെ ഒക്കെ വിഴില്ലേ
ആഹ്
അങ്ങനെക്കെ ആവുമ്പോ പിന്നെ വന്നിട്ട്ണെങ്കി നല്ല ബുദ്ധിമുട്ടാ
ഇവടെ അങ്ങനെ മഴയത്തും പോവും പോവില്ല ഇന്നല്ല പക്ഷേ എന്നാ കൂടെ മഴയത്ത് പോവുന്നതിന് നമുക്കൊരു ലോജിക്ക് ഇണ്ട് വെയിലത്ത് പോവുന്നതിന് എന്തന്നാ പറയെണ്ടെ
അതെ അതെ
ഉം ഒന്നാമത് ഇവടെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല കാരണം ആകെ അത്ര സ്ഥലെ ഒള്ളു അധികം മരം ഒന്നും ഇല്ല
ആഹ്
അപ്പം ഫുൾ വെയിലും ചൂടും പിന്നെ ഒറ്റ നെലയാ അതുകോണ്ട് പിന്നെ പറയേ വാണ്ട
ഉം
ഉം പക്ഷെ അങ് ഹസ്ബന്റിന്റെ വീട്ടില് താഴത്ത് വല്ല്യേ പ്രശ്നല്ല
ആഹ്
താ താഴെ അങ്ങനെ മാ മുകളിൽ നല്ല നമ്മടെ റൂമിലൊക്കെ കേറി കഴിഞ്ഞ ഉച്ചക്കൊന്നവ്ടെ നി ക്കാൻ പറ്റൂല ബെ
ആഹ് അതെയ്നെ പിന്നെ മോളില് വീടാവുമ്പോ അടിഭാഗത്ത് നല്ല സുഖാ
ഉം അതെ അതെ
മോളില് കിടക്കില്ല ണ്ടാവും പിന്നെ മരങ്ങളൊന്നും ഇല്ലെങ്കി അറിയൂല്ല
ആഹ് അവിടെ ഈ പർഞ്ഞ പോലെത്ത പക്ഷെ അവിടെ ചുറ്റും വീടാ മരം കോറവാണ് പക്ഷെ ചുറ്റും വീടുണ് പക്ഷെ ഒരു വയൽ പ്രദേശ ആയത് കൊണ്ട് രാത്രിയാവുബം തണുപ്പ് വരും
ആഹ് അത് ശ
അപ്പം ജനലൊക്കെ തുറന്നിട്ട് കൊടുത്ത കഴിഞ്ഞാ കേടക്കുമ്പോഴേക്കും കോർച്ചൊന്ന് ഓക്കെ ആകും
ഉം ഉം രാത്രി സുഖം
അതെ
രാത്രി പിന്നെ തുറന്നിട്ടാലും കോഴപ്പല്ലല്ലോ പേടിക്കാനുല്ല ജനല്
മേലെ ആയതുകൊണ്ട് പ്രശ്നല്ല
ഇല്ല ഇല്ല താഴെണെങ്കി കള്ളന്മാരെ ശല്ല്യക്കെ ഇണ്ടാവില്ലേ
കള്ളന്മാരെ ശല്യവും ഉണ്ട് അതല്ലാതെ പിന്നെ പാമ്പൊക്കെ ഇണ്ട്
ആഹ് പാമ്പിനെ അതിലേറെ പേടിക്കണം
ഉം അതാണ് മെയിൻ പ്രശ് താഴത്തവുമ്പോ എല്ലാരും പറയും ജനലൊക്കെ തുറന്നിട്ട്ണ്ടേ ഉള്ള് കേറുന്നതല്ലല്ലോ ഒന്നാ ആഹ് കേറിയാ തന്നെ ഒന്നാമത് വീട്ടില് വേറെ ആരും ഇണ്ടാവൂല
ആഹ്
എല്ലാരും പോകുന്നത് ഏതിന്റെ ഉള്ളിൽ കേറി നിന്നിട്ടുണ്ട് രാത്രിയൊക്കെ ആഹ് കാണുന്നെങ്കി പിന്നെ ട്ട് പോവും ഹലോ, ആഹ്
പിന്നെ ഒരു വീട്ടന്നേയ്.
ണ്ള്ളത്
കേൾക്കണില്ലേ?
ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ടത്താ.
ആഹ് ഞാന് ഇതുപോലെ രാത്രി പഴയ വീട്ടിന്ന് ഇപ്പൊ വേറെ വീട് കയറ്റി വന്നതാണ്.
ആഹാ...
അപ്പൊ പഴയ വീട്ടിന്ന് രാത്രി ബാത്റൂം പോയതായിരുന്നു.
ആഹ്,
അതില് ചെന്ന് ചെരുപ്പ് ഊരിയിട്ട് നമ്മള് അയിന്റെ ഉള്ളിക്ക് കയറാൻ വേണ്ടി ചെരിപ്പൂഊരി, ശരി. ഊര്യ ടൈമില് ഒരു പിന്നെ കാലിനൊരു കടയല് പെട്ടെന്ന്.
ആഹ്.
അതിൽ വേഗം. ടോർച്ച് കയ്യിലുണ്ടായിരുന്നു അന്ന് പെരും മഴ ദിവസാട്ടോ...
ഓഹ്.
അയില് ടോർച്ച അടിച്ച് നോക്യായപ്പോ
ഉം
പാമ്പാണ്.
കലിന് ചുറ്റിയോ!?
ചുറ്റില്ല കൊത്തി.
അയ്യോ ന്നിട്ട്?
ഉം. കൊത്തിട്ട് ഞാൻ വീട്ട്ക്ക് കരഞ്ഞേകം പാഞ്ഞി വന്നു. അതില് മ്മാന്യോക്കെ വിളിച്ചി അയില് ഉമ്മി എല്ലാരും വ പിന്നെ ഇങ്ങനെ വിരലിന്റെ കുറെ ഞെക്കി കളഞ്ഞിച്ചോര
ആഹാ.
പിന്നെ ഞങ്ങള് പാമ്പിനെ നോക്കിയപ്പോ അവിടെന്നും കണ്ടില്ലട്ടോ.
ഹോസ്പിറ്റല് പോയില്ലേ
ആഹ് വേഗം പോയി. അന്ന് പെരും മഴേനി കാറ്റക്കരുന്നു. ഇവിടെ അടുത്ത വീട്ടത്തെ രണ്ടാള് പോന്നു കൂടെ. കാറും കൊണ്ട് പോയി അതില്. വൈദ്യര അടുത്ത്ക്കാ ഞങ്ങള് ഫസ്റ്റ് ചെന്നത്.
ഓഹ്.
വിഷ വൈദ്യൻ ന്ന് പറഞ്ഞിട്ട് ഉണ്ടല്ലോ.
ആഹ് ആഹ് അതെ കേട്ടിട്ടുണ്ട്.
അവിടെ ചെന്നപ്പോ പിന്നെ. ഒരു. വേഗം. വിളിക്കു പോവാൻ പറഞ്ഞിട്ട് വിഷം
ഉം ആഹ് ആഹ്.
കൊറേന മുന്നേ ങ്ങൾ നീല കളർ വന്നായിരുന്നു
ഓ
അതില് വേഗം മെഡിക്കൽ കോളേജ് ചെന്ന് അവിടെ ചെന്ന് അവര് രക്തം കൊറെ മാറ്റി അവരിങ്ങനെ കുത്തി ഇടുക്കുകയും ചെയ്യും മാറ്റി വേറെ വയ്ക്കും ചെയ്യും അങ്ങനെ ഒരു ദിവസം അവിട നിന്നു
ആഹ് അയ്യോ എന്ത് പാമ്പാന്ന് മനസ്സിലായോ
അതു എന്തപ്പോ അയ്ന്റെ പേരെന്തോ കിട്ടണില്ല ഓഹ് ഞാൻ കിട്ടുമ്പോ പറയണ്ട് കിട്ടണില്ല എന്തോ ഒരു വെള്ളിക്കട്ട പറഞ്ഞ നേരം ഒരു സംഭവമാ വല്യ വെഷം ഇല്ലാത്തത്തോണ്ട് കൊഴപ്പം ഒന്നുമില്ല
ഓഹ് അയ്യോ അതാ ഈ പറഞ്ഞ പോലെ എന്റെ ഇവിടെ എത്തുന്നതിന് മുമ്പേ മുന്നേ തറവാട്ടിലായിരുന്നു
ആഹ്
ങ്ങ് ആഹ് എന്നാ ശരി ആഹ്
ഇടാ ആഹ്
ആഹ് ഓക്കേ ഓക്കേ